ഹലോ
ആ പറയോ
ആഹ് കേൾക്കാം എനിക്ക് കേക്കാൻ പറ്റ-
ആണ് ഇണ്ട് അല്ല എങ്ങനെ ഉണ്ടായിരുന്നു കോളേജ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കാ
ആ കോളേജ് കൊഴപ്പയില്ല നല്ല കോളേജ് ഒ ക്കെ തന്നെ അപ്പ ആദ്യം നമ്മെൾ കോളേജിൽ പോകുന്ന സമയത്ത് നമുക്ക് അങ്ങെനെ പഠിക്കാനൊന്നും വരണംന്നൊന്നും തോന്നത്തൊന്നുയില്ല ല്ലോ അതിന് ശേഷം എറങ്ങുമ്പോഴായിരിക്കോല്ലോ ഒര് മിസ്സ് ചെയ്യ്ന്നെത്
ആഹ് ആഹ് അയ് ശരിയാ അയെന്താറിയോ നമ്മെൾ പഠിക്ക്ന്ന സമയെ നമുക്കിത് എങ്ങനെങ്കിലും ഒന്ന് തീർന്ന് കിട്ടിയാ മതിന്നായിരിക്കും ഡി ഡിഗ്രിയും പിജിയും ഒരേ സ്ഥലത്താ അപ്പം ചെയ്തെത്
ആഹ് ഡിഗ്രിയും പിജിയും ഒര് കോളേജി തെന്നെ ചെയ്തെ
അയ് ശെരി അപ്പ പിന്നെ അഞ്ച് കൊല്ലത്തൊരു ഓർമ്മ ഇണ്ടാകും ലെ അയുടെ
ആഹ് ഒണ്ടാവും ഒണ്ടാവും നല്ല രസമായിരുന്നു കാര്ണം അന്ന് അന്ന്ന്ന് നിക്കുമ്പോ ഞാൻ വെല്ലെ ഇതായിട്ട് എന്താ പറയാ മേം ഒക്കെ കോളേജ് എൻജോയ് ചെയ്യാൻ നമുക്ക് അറിയത്തൊന്നുയില്ലല്ലോ കോളേജ് എൻജോയ് ചെയ്യാനുള്ളതാണെന്ന്. പിന്നെ കൊറെ ലാസ് പക്ഷെ തീരാറാവുമ്പോഴായിരിക്കും അറിയുന്നതും എൻജോയ് ചെയ്താ മതിയായ്ര്ന്നെന്ന്
അത് ശരിയാ നമുക്ക് പിന്നിട് അത് റിഗ്റെറ്റ് ആവും പക്ഷെ ചെയ്യായ്ര്ന്ന് ഇങ്ങെനെ നമ്മെൾ കൊറെ കാര്യങ്ങെൾ പക്ഷെ അത് മിസ് ചെയ്ത്ട്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണുവൊന്നും ഇണ്ടാവുന്നില്ല അതാണ് കാര്യം ട്ട് എന്തെലും മിസ് ചെയ്ത് വെ ച്ച് കഴ്ഞ്ഞാ ന്നാ അയു കൊണ്ട് നമുക്ക് വേറെ അപ്പൊർത്തൊരു ഗുണം ഉണ്ടാവണല്ലോ അത് ഇണ്ടാവുന്നില്ലാ അത് നമ്മെൾ പഠിക്കുവാണെങ്കി പോലും അതിനൊന്നാണെങ്കിലും കൊർച്ച് സമയം ഒന്ന് എൻജോയ് ചെയ്യാൻ മാറ്റി വെച്ചാ നല്ലതാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാ എന്റ് ഓഫ് ദ ഡേ നമുക്ക് പഴി ബാക്കിയെല്ലാം എല്ലാം നടക്കും ഈ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യ്ന്നെ മാത്രം ആ ഒരു കാലത്ത് മാത്രേ നടക്കൊള്ളു
നടക്കുയൊള്ളു അതാണ്. കോളേജ് ലൈഫ്ന്ന് പറിയുമ്പോ വേറൊരു വേറൊരു വൈബ് ആണ് അത്
ഉം
നമ്മള് കാരണല്ലെ പ്ലസ് ടു വരെ ഒരു മാദ്‌രി സ്കൂളിലെ ഈ പട്ടാളച്ചിട്ടേ എന്നൊക്കെ പറ യുന്ന പോലൊക്കെ പഠിച്ചു വന്നിട്ട് പിന്നെ എൻജോയ് ചെയ്യാനേ
അത് ശെരിയാ.
ആഹ് ചേച്ചിടെ കോളേജ് ലൈഫൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
ഇവടെ ഞാൻ എനിക്ക് തോന്നത് ഈ എഞ്ചിനീയറിങ് കോളേജ് ആയത് കൊൊണ്ടരിക്ക കൊറച്ച് ബോറിംഗ ആ ആ എന്നാലും കൊഴപ്പുണ്ടായിരുന്നില്ലേ ശ നമുക്ക് ഭയങ്കര എൻജോയ് ചെയ്യാന് ഒരു മിനിമം ലെവല എൻജോയ് ചെയ്യാനുള്ള ണ്ടായി പക്ഷെ അച്മാരുടെ കോളേജൊക്കെ ആയത്ുകൊണ്ട് അതിറെ അപ്പുറത്തേക്ക് നമുക്കുള്ളൊരു ഇത്ണ്ടായിരുന്നില്ലാന്ന് മാത്രം കൊറച്ചൊക്കെ എോ ചെയ്യാനുള്ള ഒരു വകുപ്പൊക്കെ ഉണ്ടായിരുന്നു എന്നാ ഒരുപാട് എൻജോയ് ചെയ്യാനുള്ള പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല
ഇല്ല
ഉം കുറച്ചൊക്കെ നമു നായിട്ടൊക്ക ചെയ്യാം കാരണം നമുക്ക് എന്താന്ന് വെച്ച്ഞ്ഞാൽ കറക്റ്റ് അറ്റൻൻസ് കറക്റ്റ്ായിരുന്നു അങ്ങനെ മുങ്ങി നടക്കാനും സിനിമയ്ക്ക് പോകാനൊന്നും നടക്കില്ലായിരുന്നു ഏ ആ ആ അതെ ഇനി ഇന്റേണന്മാർക്ക് കിട്ടണം പിന്നെ ലാബ് അ ക അ അ ഇട്ട് തരില്ല അപ്പൊ നമ്മള് കേറി പോവും കാരണം വേറെ ഓപ്ഷൻ ഇല്ലല്ലോ അപ്പൊ അങ്ങനെ മു അഥവാ ക്ലാസ്സിൽന്ന് മുങ്ങി അവർക്ക് അറിയാൻ പറ്റും നമ്മള് ഒരുപാട് പേര് ഒരുമി
പിടിക്കും പക്ഷേ പക്ഷെങ്കില് കോളേജ് ഇങ്ങനത്തുള്ള ആർട്സ് കോളേജിലൊന്നും ആ കുഴപ്പമില്ല കേട്ടോ ആഹ നമുക്ക് എപ്പ വേണേങ്കിലും ക്ലാസ് കട്ട് ചെയ്യാം വലിയ കുഴപ്പില്ല
ഉം ലാബ് ഒരു പ്രശ്നണ എഞ്ചിനീയർ ർക്കും സയൻസ്ുകർക്കും ഈ ലാബിന്റെ
കക്ക ര
അതിന്റെ ബെർഡൻ ഇല്ലല്ലോ ഇതാ കറക്റ്റ് ടൈമിലെ നമുക്ക് അവരെ എക്യപ്മെന്റ്സ് തരുള്ളൂ അപ്പഴല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഉ
ഞാനാണെിൽ ലബിൽ കറിയത് മറ്റ പ്ലസ് ടുവിന് കെമി്ട്രി ഫിസിക്സ് ലാബിലൊക്കെ കേറിട്ടുണ്ട്
ഉം എങ്ങനെ ഉണ്ടായിന്ന്
അതെന്തുവാ കെമിസ്ട്രി വലിയ കുഴപ്പമില്ലായിുന്ന നമുക്ക് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും പക്ഷെ ഫിസിക്സ് അങ്ങനെയല്ല ഭയങ്കര പാടായിരുന്നു എന്നെ സംബന്ധിച്ച് ആഹ ഭയങ്കര പാടായിട്ടുള്ള കാര്യമായിരുന്നു കാരണം കൊറെേ എന്തതു മറന്നു പോോയി എന്തൊക്കെ വോൾട്ട് മീറ്റർ എന്തൊക്കെയോ ഉണ്ടായിരുന്നു
ബോട്ട് മീറ്ററ് പിന്നെ മാഗ്നറ്റ് വെച്ചിട്ടുള്ള പരിപാടി
ആ ആ ആ് ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ച് പാടായിരുന്നു
ഉം പിന്നെ ഇതുന്ന ടൂണിങ്ഫോർക്ക് ഉണ്ടായിരുന്നല്ലേ
എന്തോ ആ ടൂണിക് ഫോർക്ക് ടൂണിക് ഫോർക്ക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന കെമിസ്ട്രി പിന്നെ വലിയ കുഴപ്പമില്ല ഒരു സാൾട്ട് ഇങ്ങി തരുവാ നമ്മളൊരു നോക്കി
പക്ഷേ അവസാനത്തെ സാൾട്ടൊക്കെ കിട്ടിയണ്ടല്ലോ അത് ഭയങ്കര കണ്ണീരും കയ്യുമായിരുന്നു
ആണല്ലേ ഞങ്ങള് സാൾട്ട് മനസ്സിലാകന്ന് വെച്ചാലേ ആ സാൾട്ടിന്റെ
കൊഴപ്പുണ്ടായിരുന്നില്ല പക്ഷെ ആ നൻട്രൈറ്റ് ഒക്കെ കിട്ടുമ്പോഴാണ് പണി കിട്ടിരുന്നത്
ആ ആ ഞങ്ങള് സാൾട്ട് കിട്ടുമ്പോന്ന് വെച്ച കഴിഞ്ഞാല് അത് നോക്കിട്ട് മനസ്സിലാക്കും ഏതാണെന്ന് ആദ്യമേ ചിലതില് പഞ്ചസാര പൊടി പോലെ ഇരിക്കും ചിലതില്ല സോപ്പ് പൊടി പോലെ ഇരിക്കും
ഉം
ചിലത് മറ്റേ ആ നല്ല ഉപ്പ് ഉപ്പിന്റെ പൊടി പോലെ ആയിരിക്കും ചിലതൊക്കെ അ അപ്പൊ ച ചിലതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും.
അ എനിക്ക് എനിക്ക് എക്സാമിന് എ അമോണിയന്റെ സൾട്ട് ഒറ്റെയാണ് കിട്ടിയത്
അ ഹ
ആ മോണിയൻ നൈട്രൈറ്റ് ആാണ് ത് അതാണെങ്കിൽ എല്ലാ ടെസ്റ്റും ചെയ്യണല്ലോ എല്ലാം ചെയ്ത്
ചെയത് ഉം
പക്ഷെ പക്ഷെ അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടായിട്ടോ നല്ല മാർക്ക് ഇട്ടു തന്നവര് മീൻസ് നമുക്ക് ടൈമ കുറയ അതുകൊണ്ട് കുറെേ സമയ എടുക്കുമല്ലോ ചെയ്യാൻ വേണ്ടി ബാക്കി. എല്ലാവരും കഴിഞ്ഞു പോകുമ്പോ നമ്മ ഈ സോൾട്ട് പിടിച്ച ങ്ങനെ നക്കുവല്ലേ അപ്പൊ അവരുടെരു മനസ്സാക്ഷിക്ക് അവര് വേഗം വേഗം വൈ വേഗനിടൽ വ ചോദിച്ചിട്ട് മാർക്കൊക്കെ ഇട്ട്ന്നിട്ട് അവര് പോയി
പക്ഷെ എനിക്കാണെങ്കിൽ സിഫിക്സിന്റെ ഭയങ്കര പാടായിരുന്നു ഞങ്ങളടെ ഫിസിക്സിന്റെ നിക്കൻ ആ നിക്കാൻ വന്ന സ ഭയങ്കര സാധനമായിരുന്നു
ആഹ സാറ് പ്രശ്ന ആത് എനിക്ക് സുവോള ചിക്കാം ഭയങ്കര സാധനല്ല എല്ലാ ഔട്ട്പുട്ട് കിട്ടിട്ടും നമുക്ക് അൽ സോളജിക്ക് മാ കോർച്ച്
ഓ പക്ഷെ ഞങ്ങളടെ സുവോളജി കൊഴപ്പില്ലായിരുന്ന് മാർക്കിറ്റ്ാന്ന് ആ വല്യ കാര്യോട്ടൊ നോക്കത്തില്ല നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും
ഓ ഇത് പറഞ്ഞു തരുന്ന നമ്മള് ചെയ്തതിനുള്ള മാർക്ക് ഇട്ട് തന്നാൽ മതിയായിരുന്നു അതുപോലും ചെയ്തില്ല ഭയങ്കര സാധന ഭയങ്കര സാധനമായിരുന്നു ഉ ഏതാണ്ട് ഉ മുൻകാല വൈരാഗ്യം ഉള്ള പോലെ അത് നമ്മള് നന്നായിട്ട് ചെയ്ത രണ്ട് ഒരു കുറച്ചു പേര് എന്തോ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ലന്നു കുറച്ചു പേരെ നന്നായിട്ട് ചെയ്തരെ എല്ലാം മാർക്ക് പോയി അതില് ഉം പരിസ് പരിസ് ഈ എടുത്ത് ക നഓക്ക
ഞങ്ങളുടെ ആകെ കൂടെ ഫിസിക്സ് മാത്രമേ ഉള്ളൂ വന്നതിനകത്ത് ഇത്രയും ഭയങ്കരായിട്ടുള്ള സാറോ എല്ലാം അരിച്ചു ഗണിച്ചു നോക്കൂ
അത തൊട്ടപ്പുറത്തുള്ളഹ സ്കൂളില മാഷനായിരുന്നു പക്ഷെ അവരുടെ പിള്ളേർക്കൊക്കെ അയാലെ കു ഭയങ്കര അഭിപ്രായമാണ് നമ്മുടെ ഇവിടെ വന്നപ്പോാലും നമ്മക്ക് ഇ
ആഹഹാ
അപ്പൊ ഈ ഗേൾ പിന്നെ പൊ അത് വേണ്ടിട്ട് ഗേൾസ് സ്കൂളിനോടും പോ ചൊറിച്ചിലുണ്ട് ചിലർക്ക്
ആണല്ലേ ഞാന് ഗേൾസ് സ്കൂളില് പഠിച്ചത്
അതാ പറഞ്ഞത് ഈ ഗേൾസ് സ്കൂളിൽ പഠിക്കുമ്പോ അതിനോട് ചൊറിച്ചിലുണ്ട് പക്ഷ എനിക്ക് സത്യം പറഞ്ഞാ ഗേൾസ് സ്കൂളാണ് ഇഷ്ടം നമുക്ക് എത്ര വേണെങ്കിലും അടിച്ചു പൊളിക്കാം കാരണം ആരെയും പരിഗണിക്കണ്ട പ്പൊ ഒരു യൂത്ത് വേസ്റ്റ് വെലൊക്കെ വരുമ്പോ നമുക്ക് ഡ്രസ്സ് മാറാനൊന്നും ഒരു ടെൻഷൻ ഇല്ല ഗേൾസ് ആകുമ്പോ നമുക്ക് ക്ലാ ക്ലാസ്സില് വെച്ചെന്നെ ഡ്രസ്സ്‌ മാറി സെറ്റായിട്ട് പോവാ ക്ഷേ കോളേജിൽ വന്നപ്പോ നമ്മള് ചെറുക്കന്മാര ഉണ്ട് അപ്പൊ അവരെയും പരിഗണിക്കണം അവന്മാരെ ഇറക്കി വിടണം എന്തോരം പണികളായിരുന്നു പക്ഷെ രണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ഇല്ലാന്നല്ല
ആഹ ഞാൻ പത്ത് വരെ ഗേൾസ് സ്കൂളിലായിരുന്നു
ഉം ഞാൻ പ്ലസ് ടു വരെ ഗേൾസ് ഒൺലി ആയിരുന്നു ഉം പക്ഷെ നല്ലതായിരുന്നു എനിക്കും അത് ആ ഒരു കാലഘട്ടം ഭയങ്കര അടിപൊളിയായിട്ടാണ് തോന്നുന്നത് നല്ല രസ നല്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ പത്ത് വരെ പഠിച്ചതിനേക്കാൾ എനിക്ക് ക്ലോസ് ആയിട്ട് കുറ ഫ്രണ്ട്സിന് കൊർച്ചൂടെ കിട്ടിയത് പ്ലസ് ടുന്റെ അവിടുന്നാട്ടോ നല്ല പിള്ളേരു ആയിരുന്നു നമ്മള് പത്ത് വരെ പഠിചേൽ തന്നെ താളും കുറച്ച കൂടി നമ്മളായിട്ട് അടുത്ത് നിക്കുന്ന പിള്ളേരുണ്ടായിരുന്നു പ്ലസ് ടു വിന്റെവിടെ
നമുക്ക് ആദ്യം ചെല്ലുമ്പോ ഒരു മടുപ്പ് തോന്നും പിന്നെ അങ്ങ് ഓക്കെ ആവും അല്ലേ
തുടങ്ങുമ്പോളൊക്കെ ഭയങ്കര സങ്കടമാണ് കാരണം നമ്മൾ അന്ന് വരെ പഠിച്ചതിന്റെ ഇരട്ടിയാണ് പിന്നെ പഠിക്കാനുള്ളത് അപ്പൊ ടെൻത് വരെയൊക്കെ പിന്നെ ഞാനാണെങ്കില് മലയാള മീഡിയണ് പഠിച്ചത്
സി വി സി ആയിരുന്നോ
അല്ല മലയാളം ഞാൻ പഠിച്ചത് മലയാള മീഡിയായിര്ന്ന് എനിക്ക് ആ അപ്പൊ പിന്നെ ആ പ്ലസ് ടുിലേക്ക് മാറുമ്പഴേ ഭയങ്കര
ആ ടഫാണ് പക്ഷേ നമുക്ക് മല പ്ലസ് ടു ന് നമുക്ക് മലയാളത്തി എഴുതാൻ പറ്റ
അന്ന് പറ്റൂലായിരുന്നു നമ്മുടെ സമയത്ത് പറ്റൂലായിരുന്നു ഞങ്ങള് ന്റെ ബാച്ച് ഇറങ്ങിയ വഴി കാനാ ആ റൂളുണ്ട് മീൻസ് എന്റെ പിന്നീത്തെ ബാച്ചിന് പറ്റുവായിരുന്നു നമ്മള് ഞങ്ങള് ലാസ്റ്റ് ബാച്ചായിരുന്നു ഇംഗ്ലീഷ് കമ്പൽസറി ലാസ്റ്റ് ബാച്ച് ഞങ്ങടെ ആയിരുന്നു
ആ ആ
ഉം
ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ മലയാള മീഡിയ ആയ പിള്ളേർക്കാണെങ്കിലും പ്ലസ് ടു വന്നു കഴിഞ്ഞാല് വല്യയ പാടില്ല കാരണം മലയാളത്തിൽ എഴുതാ അവർക്ക്
ഛെ എനിക്കിപ്പോ നോക്കുമ്പോ തോന്നുന്നുണ്ടണ്ട് അത് വല്യയ കുഴപ്പൊന്നും ഇല്ലന്ന് കാരണം എന്താന്ന് വെച്ചാ നമുക്ക് പിന്നീട് നമ്മള് മുന്നോട്ട് പോകുന്നത് നമുക്ക് ഇംഗ്ലീഷ് ആവശ്യം തന്നായിരുന്നു അല്ലെ അന്നൊന്ന് ബുദ്ധിമുട്ടിയാലും നമുക്ക് ക്ക അത് വലിയ അപ്പ നല്ല സങ്കടായിരുന്നു കാരണം പിന്നെന്താന്ന് വെച്ചാലേ ഇ ഞാനേ എൻട്രൻസ് കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ ഈ എൻട്രൻസ് കോച്ചിങ്ങിന് പോകുമ്പം ഓൾറെഡി അയിന്റെ മുൻപ് തന്നെ നമ്മൾ ഇംഗ്ലീഷ് ക്യുസ് ബുക്ക് വെച്ച് പഠിക്കണല്ലോ അതുകൊണ്ട് അങ്ങനെ പഠിച്ചിരുന്നു അപ്പൊ അതുകൊണ്ട് കുറ ഈ ടേംസ് ആണ് പെട്ടെന്ന് നമുക്ക് വരാ ഈ സയൻസിലെ ടേംസ് ഒക്കെ നമുക്ക് ഡൗട്ട് വരും പെട്ടെന്ന് നമ്മളാ ടെംസല്ലല്ലോ പഠിക്കുന്നത് ഉം പിന്നെ ഇപ്പൊക്കെ ക്യുസ് എനിക്കതോന്നാ അതൊരു നല്ല കാര്യമാണ് ഇപ്പൊ ഈ മലയാള മീഡിയത്തിന്റെ ഇപ്പൊ ഈ എ ടെസ്റ്റിന്റെ ഒക്കെ ബാറ്റ് കേട്ടില്ല അതാത് ടെർമിന്റെ ഇംഗ്ലീഷ് കൊടുക്കുന്നുണ്ടല്ലോ ആ നമ്മള് പഠിക്കുന്ന സമയത്ത് ആ സിസ്റ്റം ഉണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങടെ സ്കൂളിൽ പഠിപ്പിച്ച മാ സ് ടീച്ചർ നമ്മളടുത്ത് ടെൻ ആവുമ്പോൾ പറയും ഇതിന് ഇതാ ഭയങ്കര നല്ലൊരു സസ്റ്റയിരുന്നു ഫസ് പറഞ്ഞു ഇതിന്റെയൊക്കെ ഇംഗ്ലീഷ് നിങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കി വെക്കണം കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങളൾ അടുത്ത വർഷം ഇതൊന്നല്ല പഠിക്കാൻ പോകുന്നതന്ന് പറഞ്
ആണല്ലേ അപ്പൊചെ ചീഡിഗ്രിക്ക് ഏത് സബ് എടുത്തത്
ഡിഗ്രിക്ക് ഞാൻ ഇചിനറി ആയിരുന്നു അതുകൊണ്ട് എനിക്ക് കൊഴപ്പുണ്ടായിരുന്നില്ലേ ഉ അ നമുക്ക് ഈ സി എം ഐ എച്ച്ംമാരെ കോളേജ് ഉണ്ട് നമ്മുടെ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ രാജകീയ ഇ ഒക്കെ ഇല്ലേ ആ മാനേജ്മെന്റിന്റെ കീഴില് അഛന്മാര കോളേജ് ഉ ഇവിടെ കൊല്ലത്തെ എന്തോ സെന്റ് ജോസഫോ അങ്ങനെ എന്തോ ഒരു കോളേജ് ഉണ്ട് തി ഇതു ഇല്ലെങ്കിൽ സെന്റ് ജോസഫ് കോളേജ് ഉ നമ്മൾ പ്രോസ്പെക്ടസിൽ കാണാം എല്ലാ ജില്ലകളിലും കോളേജ് അതിനകൊ ഒരു ലിസ്റ്റിൽ ഒരു കോളേജ് അങ്ങനെ കണ്ടിുണ്ട് സെഫ ഉ പിന്നെ പിന്നെ ന്റെൊക്കെ കോളേജ് കാണ എങ്ങനെയാണറിയോ ഞാനിങ്ങനെ ഒരു തവണ നമ്മള് കണ്ണൂര് അമ്പലത്തി പോയ സമയത്ത് അത് അന്ന് പ്രോസ്പെക്ടസി കണ്ട കോളേജ് ഒരു വഴിയരികിൽ കണ്ട് അതൊരു കാട്ടു മൂലയാണ് ഉ ഉ ശരിയാ കോളജ അല്ലാതുപല കാടില മൂലും ആയിരിക്കല്ല കാരണം കോളേജ് സ്റ്റാർട്ട ചെയണെങ്കിൽ പത്തി അഞ്ചു ഏക്കർ സ്ഥലം വേണം അതൊക്കെ അങ്ങനത്തെ സ്ഥലങ്ങളിലല്ലേ കിട്ടുള്ളൂ ഉം ക്യാമ്പസ് വിസ്തൃതിഒരു പ്രശ്നമാണട്ടോ
അതാണ്
പിന്നെ ശരിക്കും പറഞ്ഞെ ഫസ്റ്റ് ഇയർ ഒക്കെനല്ല രസമായിരുന്നു ഫസ്റ്റ് ഇയർ അന്ന് നമുക്ക് ചെയ്യുമ്പോ അത് ഭയങ്കര ബോറി ആയിട്ട് തോന്നിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ഇയർ ശരിക്കും രസമായി കാരണം നമുക്ക് വലിയ റെസ്പോൺസിബളിറ്റിസ് എല്ലാം എല്ലാ ടോപ്പിക്കും പഠിപ്പിക്കാനുണ്ടായിരുന്നു എല്ലാ സ്റ്റാഫ് എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റാഫ് ഒരു പിന്നെ നമുക്ക് അറിയാത്ത കുറെ മീൻസ് ഈ മെക്കാനിക്കൽ വർ ലാബ് ഒ ചെയ്യുന്നത് ശരിക്കും നമ്മൾ ചെയുന്നത് ശരിക്കും നമ്മൾ നിത്യജീവിതത്തിൊക്കെ ചെയ്യുന്ന ഒരു കാര്യം ഒരുപാട് കാര്യങ്ങള ബേസിക്സ് പഠിക്കാൻ പറ്റി ഇ വൻ നമ്മുടെ കാർപ്പെൻററ് മേസൻറി ഷീറ്റ്മെറ്റല് ആഹ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ട് ഇതെല്ലാം നമ്മൾ എഞ്ചിനീയറിംഗിന് പോവൂ ീ പഠിക്കും പക്ഷെ നല്ല രസം അന്ന് ചെയ്യുമ്പോ നമുക്ക് നല്ല പാടായിരുന്നു ഷി റ്റ്ക്കെ ചെയ്യാൻ നല്ലോണ്ണം കഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊക്കെ മുറിക്കുന്ന സമയത്ത് ഇ അങ്ങോട്ട ഇങ്ങട്ട് നീങ്ങി പിന്നെ അങ്ങോട്ടും ഇ ങ്ങോട്ടും നീങ്ങി അതിന്റെ ഷീറ്റല്ലേ പിന്നെ അതൊന്നും ചെയ്യൻ പറ്റൂലോ മുറിഞ്ഞു പോയിഴിഞ്ഞ നല്ല പാടായിരുന്നു പക്ഷെ പിന്നീട് നമ്മള് ചെയ്തു വന്നപ്പോ അത് വെച്ചിട്ട് ഓോ എക്യപ്മെന്റ് ഉണ്ടാക്ക കാണിച്ചു കൊടുക്കണം ഈ കാർപെൻട്രവോക്കെമ്മുടെ നമ്മുടെ ടീ ജോയിന്റക്കെല്ല ന പേയുടെ കാലൊക്കെ ജോയിൻ ചെയ്യൂലേ ആ ടൈപ്പ് ഒരു ജോയിന്റ് ഉണ്ടാക്കുക അങ്ങനത്തെൊക്കെയായിരുന്നു വർഷം
പക്ഷെ ഞാൻീ എഞ്ചിനീയറിംഗന് കേൾക്കുമ്പോഴേ ഞാൻ വിചാരിക്കും ഭയങ്കര